ഹലോ ആ കേക്കണില്ലേ ആ കേക്കുണ്ട് ങ്ങക്ക് കേക്കുണ്ടോ
ആഹ ചെറിയ സൗണ്ടായിട്ടാ കേക്കുന്നുള്ളൂ
ആ എനരിക്കും ചെറുതാണ് കേക്കുന്നത്
ആഹ നാലെന്താ അറിഞ്ഞൂടാ
എന്നാ ആ എന്താ പണിയൊക്കെ കഴിഞ്ഞോ
ആ കഴിഞ്ഞോ അവിടെ കഴിഞ്ഞോ
ആ കയ്ണ് ഉച്ചക്കത്തെക്കായി കുളി കയ്ഞ്ഞിട്ടില്ല എന്താന്ന് ഫുഡ് വെള്ളിയാഴ്ചൊക്കെ ല്ലെ
ആഹ് ഇന്ന് ബിരിയാണി
ഉം വള്ളിയാഴ്ചായിട്ട് ബിരിയാണിയാ കോഴിബിരിയാണി കോയ് ബിരിയാണി
ഹാ ഹ അതെ
എവിടെയാ വടെ സ്പെഷ്യലായിട്ടൊന്നുല്ല ന്ന് നാടൻ ഫുഡാണ് ചോ സാധാ ചോറും ഉം ചേമ്പ് കറിയും മത്തിമീൻ പൊരിച്ചതും
ആഹ അതന്നെ മതിയല്ലോ ഞങ്ങള് എടക്ക് അങ്ങനെ ചെയ്യാറുണ്ട് ഉം പിന്നെ വെള്ളിയായ്ച്ചയതുകൊണ്ട് അങ്ങനെ ചെയ്തൊന്നെള്ളൂ
ആ സ്കൂള പോയോ മക്കളൊക്കെണ്ടോ മക്കൾ സ്കൂളിൽ പോയോ ഇല്ല മക്കളില്ല ഉ ആഹ് ആഹ
ആ മഴണ്ടോ
മഴാണ് രണ്ട് മൂന്നുസായിട്ട ല്ല മഴയാണ് ഉം
ഇന്നിപ്പോ കൊറച്ചൊരു കുറവുണ്ടായിരുന്നു ഇപ്പൊ പ്പെയ്യുന്നുണ്ട് ചെറുങ്ങനെ
എ വിടെ ഇര്ട്ട് മൂടി പെയ്തോണ്ടിരിക്കാണ്
ആണ് ലേ
ഉം വെളീന്ന ഇറങ്ങിയാലേ ണ്ടാവും
ഉം പിന്നെന്താ റാഹത്തല്ലെല്ലായിരിക്കും.
ആറാഹത്താണ് സുഖയിന അൽഹംദരില്ല അങ്ങനെ പോണ്.
ഉം ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും അല്ലെ ഇല്ല ഞാനിപ്പ പഠിക്കുന്നില്ല. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണ് ഹൗസ് വൈഫ ആണ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്.
ഉം എത്രയി പ്രഗ്നന്റ് ആയി.
ഇപ്പൊ സിക്സ്ത് മന്ത്.
ഉ ഞാനും പ്രഗ്നൻഡാണ്. പ്രഗ്നൻറ് ആണ് അഞ്ച് മാസായി. മൂന്നാമത്താണ്.
ആണ് ല്ലേ എന്റെ ആദ്യത്ത ആണ് ആദ്യത്ത ആണ്. ഉം
ഹസ്ബൻഡ് നാട്ടിലാ ജോലി ഇപ്പ ഇവിടെല്ല.
ഹസ്ബൻഡന്റെ നാട്ടിലാ.
ഉം പിന്നെ വീട്ടിൽ ആരൊക്കെണ്ട്?
വീട്ടില് ഉമ്മ. ഏട്ടത്തി, ഏട്ടൻ, ഞാൻ ലാസ്റ്റത്ത ആണ്, ഉപ്പ. ഉം ഉമ്മാന്റെ ഉമ്മ.
ഉ എങ്ങനെ സ്വന്തയി ഉം സ്വന്തായിട്ട് വീട്ണ്ടോ?
സ്വന്തായിട്ട് വീടില്ല ഞങ്ങൾ നാട്ടില് അങ്ങനാ നിക്കല് കല്യാണം കഴിഞ്ഞലും.
ആ ആ സ്വന്തം വീട്ടില് പിന്നെ വീട്ടില് എന്താ ഏ ഞാന് ന്റെ ഇപ്പൊ പ്രഗ്നന്റ് ആയപ്പോ ന്റെ വീട്ടിക്ക് പോന്നേക്കാണ്.
ആണ് ലേ എത്ര പേരുണ്ട്?
വടെ ഞങ്ങള് മക്കള് നാലു പേരുണ്ട്. ഞാനാണ് ഞ ഒരു പെൺകുട്ടിയേള്ളൂ. മൂന്നാ ആമക്ക ക്കളാണ്
ആഹ
എനിക്ക് രണ്ടളുണ്ട് ഇപ്പോ മൂന്നാമത്തെയാണ് പ്രഗ്നന്റ്.
ആ സ്കൂളിൽ പോയിട്ടുണ്ടാവൂലേ?
വലിയോള് സ്കൂളിൽ പോയിക്ക്ണ്. വൽത് രണ്ടാമത്തേന് മൂന്ന് വയസ്സായിട്ടേള്ളൂ. നിങ്ങളെ ഹസ്ബൻഡ് നാട്ടില. ഹസ്ബന്ഡ് ഉസ്താദാണ്. മൊയ്‌ലാ ഞാന് നാട്ടിലുണ്ട് ഇവിടെ. പള്ളിയിലാണ്.
ആ അവിടെ അടുത്തുള്ള പള്ളിയിലാണോ?
ആഹ എടുത്താണ്.
ആഹ അപ്പൊ പോയിവരെല്ലോ ആരിക്കും അല്ലെ?
ആഹ്ല് ല എടുത്താണെങ്കിലും അങ്ങനെ വരാനൊന്നും കൂടൂല. പിന്നെട നികക്കണം.
ഉം അതെ. ഇപ്പ അങ്ങനെയാണല്ലോ പണ്ടൊക്കെ വീട്ടില് പോവാ പിന്നിം. ഇപ്പ കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ മഹലിയില്. ഇങ്ങനെ പോയാല് പെട്ടെന്ന് ഒഴിവാക്കും. കാര്യങ്ങള എന്റെ വീട്ടിലും ഉണ്ട്. ഉസ്തദ് മാര്ർക്കെ ഉണ്ട്.
ആഹ
ഉ അളേമാന്റെ ഭർത്താവ്, അളയമാന്റെ മോളെ ഭർത്താവ്, ഒക്കെ ഉസ്താദ് തന്നെയാണ്.
വേറെന്തൊക്കെയാ വീട്ടില് എന്തൊ കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷിയായിട്ട് വെല്ലിങ്ങനൊന്നും ഇല്ല. വലതും ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുണ്ട്. കാന്താരിമളക് ഉണ്ട്. അങ്ങനെയൊക്കെ ചെറുങ്ങനെ നിങ്ങൾക്ക്. കൃഷിയായിട്ട്ഉണ്ടോ?
ഞങ്ങൾക്കും അങ്ങനെ ചെ വലുതൊന്നും ഇല്ല. നമ്മളെ അത്യാവശ്യത്തിനുള്ള മുളക് പയറ് അങ്ങനെയൊക്കെ ആയിട്ട് അല്ലാതെ
ഞങ്ങളോട് പയറില്ല കോവക്കുണ്ട് കോവ ക്കെ ഉണ്ട് കാന്താരി ഉണ്ട് ഇഞ്ചിണ്ട് കറിവേപ്പില ഉണ്ട് അങ്ങനെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടത് ക്കെ
അങ്ങനെള്ള ഉണ്ട് ഉം
ഉം
ഉം ഉം ചെയ്യാൻ അങ്ങെ നാട്ടിൽ ഉണ്ട്. ഉം ഉം കൃഷിനോട് താല്പര്യ ഉുള്ള ആളാണോ
അതെ എനിക്ക് ഭയങ്കര ഇഷ്ട എനക്ക്ധികം അതിൽ എന്തെ ക്കെ ആയിക്കഴിഞ്ഞാല് അത് ഫോട്ടോ എടുക്കാന് വീട്ടിയോ എടുക്കാന് അത് പറിക്കാന് അതൊക്കെ ഭയങ്കര ഇഷ്ട്ട വീഡിയോക്ക ആക്കിട്ട് വിടും സ്റ്റാറ്റസില് ക്കെ ഉം അങ്ങനത്തെ ഒരാളാണ് കുക്കിങ് അറിയയിരിക്കും അല്ലേ
ആഹ് ചെയ്യും അത്യാവശ്യം ഒക്കെ ചെയ്യും ഉം..... ഹു
എനിക്ക് ഉമ്മ ആട്ടത്തി അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് വല് ല്യ പണില്ല എന്നുവേണം പ ഉം ഏട്ടത്തിയും പ്രഗ്നന്റ് ആണ് ആഹ് റെസ്റ്റ് ആണ് എനിക്ക് രണ്ട് മിസ്കാരേജ് ഉണ്ടായിരുന്നു ന്നു ഫസ്റ്റ് രണ്ട് കുട്ടികള് പോയിരുന്നു ഉം
ഉം
ഇതിപ്പോ മൂന്നാമത്തെ
കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി
കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ആവുന്നു ഉം ഡിസംബറിലേക്ക് ഉം മൂന്ന് വർഷ ആവും നിങ്ങളതോ
എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷം കഴിഞ്ഞ്
ആഹ് അല്ലെ എന്റെ ട്ടത്തിഡാതും ഏകദേശം അങ്ങനെയാണ് എട്ടു വർഷമായി തോന്നുന്നു ഉം....
ഉം
പിന്നെ അവിടെ അടുത്ത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ നാട്
ആഹ് അവിടെ അടുത്ത് തന്നെയാണ്
ആഹ് ഇപ്പൊ പോയി വ
പോയിവരാൻ ഒക്കെ ഇല്ല കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോണ്
ആഹ്
പിന്നെ വേറെന്താ ചെടിയൊക്കെ ഉണ്ടോ ഹസ്ബൻഡന്റെ വീട്ടില് പിന്നെ ഉമ്മുണ്ട് ഉപ്പ ഉണ്ട് ഒരു ഏട്ടനുണ്ട് ഒരു അനിയനണ്ട് രണ്ട് നാത്തൂമാരുണ്ട്
ഓ വല്ഫാമിലിയല്ലല്ലേ
ഉം വലിയ ഫാമിലിയാണ്
ഉം ചെടികളൊക്കെ ഉണ്ട് വെക്കലുണ്ട് ഉമ്മാണധികം വെക്കൽ ചെടികളൊക്കെ
ഏഹ്
കറ്റാർവാഴ ര് കൃഷി പോലെ ഉണ്ട്ന്ന് പറയാം അത് കുറേയുണ്ട് ടെറസില് അത് കൊറെ ഇങ്ങനെ ആയിക്കോണ്ട വരും ചെറിയ ചെറിയ തൈകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുമല്ലോ കറിവേപ്പ് കറിവേപ്പിലെ പോലെ
ഉം
അതുകൊണ്ട് അത് കൊറേ ഉണ്ട് ടറസില് പണ്ടേ ചെയ്തു വെച്ചതാ അതിപ്പോ കൊറേങ്ങ്യായി കൊറേ ചാക്കിലൊക്ക വെച്ചിട്ട് മാറ്റി മാറ്റ് നട്ട്ട്ട് കൊറേയായി. ഊം അവിടെയോ?
ഇവിടെണ്ട് ചെറിയ തോതിലൊക്കൊണ്ട്. പിന്നപ്പം വരൊക്ക മക്കാങ്ങള ഓരൊ ക്കെങ്ങനെ യൂസെയ്യന്നാൾക്കാരാണ്. പ്പോരൊക്കെങ്ങനെടുത്തോണ്ട് പോകു. ഉം ഒരൊക്കെ തലേലും
ആഹ് തലേലും മുഖത്തൊക്കെ നല്ലാലോ ഞാനും പിന്നാന്ന് പറച്ച് വെച്ച് നല്ലതാ അതപോലെ വെക്കുന്നത് ജെല്ലാക്കി വെക്കുന്നൊക്ക നല്ലതാ
അങ്ങെൻ ന്റെ ചെറിയന് ചെറിയനിയനയിന്റാളാ ത്തേ കാര്ത്തിലൊക്കെ പിന്നെ ഫെയ്സ് വാഷും റ്റാർവാഴ അങ്ങനെ വല്ല്യ മറ്റേ പൗഡ്‌റ് കാര്യങ്ങ അങ്ങൻ തൊന്നു യൂസെയ്യൂല ങ്ങനെ
ആഹ്‌ നാച്ചുറലായി
ഉം നാച്ചുറ ആയിട്ടുള്ള പിന്നെയി ഉം അങ്ങനെ
ഞങ്ങള് എണ്ണ കാച്ചുമ്പോഴൊക്കെ അങ്ങന താക്കാറ്ണ്ട്. മുർച്ച്ടാറ്ണ്ട്. എണ്ണ കാച്ചിട്ട് യൂസെയ്യലാ. പണ്ട് മുതലേ ങ്ങന ശീലിച്ച്.
ഊം
പൊർത്ത്ന്നെണ്ണ വാങ്ങിക്കലില്ല വെളിച്ചെണ്ണ വാങ്ങീട്ട് ഉം ചെമ്പര ത്തി കറ്റർവാഴ, നെല്ലിക്കാതൊക്കെട്ടിട്ട് അഅ്ങ്ങനട്ട്
ക്കൊണ്ടാക്കല്ണ്ട്. നമ്മ്ള വീട്ട്‌ല്‌ള്ള സ പൊർമത്തഅ മരുന്നായിട്ടൊന്നു വാങ്ങിക്കൂല
ആണോ? അപ്പ ലേഹ്യൊക്കെ വീട്ട്ലാക്കലാണോ?
ആഹ്.
ആണ്ല്ലേ. ആറിയൊ ഇങ്ങക്കാക്കാനറിയോ?
മ്മ ണ്ടാക്കും ഞാന്ണ്ടാക്കല്‌ല്ല.
എന്റെ ഹസ്ബന്റിന്റുമ്മാ ണ്ടാക്കു എനിക്ക് നല്ല ആഗ്രഹൊണ്ട് ത് പഠിക്കണോന്ന് കാരണം നമ്മള് ത്തലമുറയിലാരിക്കർഞ്ഞൂട താക്കാം വേണ്ടിട്ട്. അപ്പൊരാളെങ്കില് പഠിച്ചാ നല്ലതല്ലേ? നല്ല രസായിട്ടാക്കു നിക്ക്യു രണ്ട് മിസ്‌കേരേജാണെങ്കിലും രണ്ടിലും എൻക്കി കൊട്ത്തയച്ച്ട്ട്‌ണ്ട് അക്കീട്ട് ങ് ഹ് ആ പ്രസവിച്ചതു പോല തെന്നെല്ലേ അത് ഒന്ന് നാല് മാസത്തില് പോയി ഒന്ന്
കഴിഞ്ഞിറ്റ്ണ്ടായിരുന്നു. കഴിഞ്ഞിറ്റ് മൂന്ന് ദിവസായിരുന്നു. പക്ഷെ കു റ്റ്ണ്ടായിരുന്നു ഒരു ദിവസണ്ടായിരുന്നു മോന് രണ്ട് മോനാ ണ്ടായത്
എ ഏഹ്
രണ്ടാള് പോയ്. അത് ആറുമാസൊം കൊർച്ചും കൂടെ ഒരേഴു മാസൊം ര് പക്‌തി അയ്ഞ്ഞ് ക് ട്ട ട്ടായിരുന്നു വർ
ഉം പ്രസ്
ഇണ്ടായിരുന്നു മോന് ഹലൊ
പിന്നേ വേറന്താ?
ഹലൊ
അലോ
ആ ആ ഇപ്പ കേക്കുന്ന്. പെട്ടെന്നെന്തൊ കട്ടായിന്നാ തോന്നെ നാ വിചാര്ച്ച് കട്ടായി പോയീന്ന് ആ ആയ്‌ര്ക്യും ഹ്
ആഹ് ഇപ്പാറുമാസായിട്ട്ണ്ട്. ആ ഫുഡയിക്കാൻ ഒന്ന് രങ്ങനാ സമയത്തിനടിക്കു
ആവണ് ന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കുള്ച്ച്‌ട്ട് വാ ആഹ് പിന്നെ കളിച് നടക്കാണ്.
ക്കണോല്ലോ? കളിച്ച് നടക്കുന്നൊണ്ട് വേണ്ട യിരിക്കല്ലെ?
ഭക്ഷണം കഴിക്കാൻ താല്പര്യല്ല. നമ്മള് നിർബന്ധിച്ച് കൊടുക്കണം. ക്കണം. അതെ.
ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്.
ഉം
അവർക്ക് ഫോണ് മതി.
ആ. ഫോൺ ന്ടെങ്ങി കൊറച്ചെരോക്കെ, അങ്ങനെ അടങ്ങിക്കും. ഭക്ഷണം കഴിക്കൊക്കെ ചെയ്യും. അല്ലാതെ സ്വന്തമായിട്ട് ട്ട് വന്ന് ചോയ്ക്കൊന്നുല്ല. നമ്മള് അങ്ങട്ട് ട്ട് ചോയ്ക്കണം. വെഷ് ക്കണ് ന്ന് വന്ന് പറയൂലാ.
ഉം, ഉം.
ഞങ്ങ ചെറുതാ ഒരു വയസ്സാവണേള്ളു.
ആണ്ല്ലേ? മോനാണ് ല്ലേ?
ആ. രണ്ടാമത്തെ മോനാണ്, ഫസ്റ്റത്തെ മോളാണ്. ഓന് മൂന്ന് വയസ്സ്. മോക്ക് എട്ട് വയസ്സ്.
ആഹ്
ഓള് സ്കൂള് രണ്ടിലാണ്, മദ്രസില് മൂന്നിലാണ്.
ആഹ്, ആഹ്. ഇവിടെ എന്റെ എളാമാന്റെ മോളും അങ്ങനെ തന്നെയാ, രണ്ട് മക്കള്. ഉം. ശരി അപ്പോ ആയില്ലേ? ടൈം? ഓക്കെ. ശരി.